കേക്കാ ഒക്കുന്നില്ലേ
ആഹ് കേക്കാം കേക്കാം കേക്കാം കേട്ടോ കേക്കാം
ആഹ് ഞാന് ഇവിടെങ്ങനെ കെടക്കാ മോന് മോന് പാല് കൊട്ത്തിട്ടങ്ങനെ കെടക്ക അപ്പം ഞാന് വെറക് എട്ത്ത് വെക്കാൻ പോയപ്പോ എന്തോ മൊഖത്തരിച്ച് പുഴു ആണോ എന്താന്നാറിയില്ല ഭയങ്കര ചൊറിച്ചില്
ആഹ് ഹാ ഹാ ഹാ ഹാ പുഴുക്കളായിരിക്കും മറ്റേ ഇതായിരിക്കും ഈ കമ്പിളിപ്പുഴു എന്ന് പർഞ്ഞൊരു
ആഹ് അതാന്ന് തോന്ന്ണ്ട് വെറക്ങ്ങനെ എട്ത്ത് വെച്ചപ്പഴേ ഇനിക്കാണെങ്കി ചൊറിച്ചില് വന്നാ ഭയങ്കര ദേഷ്യാ
അവ്വ് അവ്വ് ആഹ് അതെ അതെ ചൊ ർച്ചില് വന്ന് കഴിഞ്ഞാ പിന്നെ പിന്നേം പിന്നേം ഈ ചൊറിഞ്ഞോണ്ടിരിക്കാൻ തോന്നല്ലോന്നേ എടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തൊട്ട് പോയി കഴിഞ്ഞഴിഞ്ഞാ പിന്നെ പിന്നെ നിർത്താൻ പറ്റത്തില്ല
പിന്നെ നിർത്താൻ പറ്റത്തില്ല ഞാൻ മുടിയൊക്കെ വെച്ചങ്ങനെ ഒരക്കും
ആഹ് ഹാ ഹാ അതെ പണ്ട് അങ്ങനെല്ലായ്രുന്നോ ഈ എണ്ണയുള്ള മുടി വെച്ച്
ആഹ് അങ്ങനൊരയ്ക്കും
ആഹ് ഉവ്വ് ഉവ്വ് ഉവ്വ് വെറകൊക്കെ ഇപ്പം ഗ്യാസിൻ്റെ ഒര്ത് മേടിക്ക ഗ്യാസ് ഭയങ്കര എന്തായാലും ഇപ്പ അത് ഗ്യാസ് ആ പ്രശ്നൊക്കെ തീർന്നെന്നു തോന്ന്ന്നു അല്ലേ ഗ്യാസിന്റെ
പ്രശ്നം തീർന്നോ ഇവിടൊക്കെ ഭയങ്കര ചാർജൊക്കെയാണ് നാല്പത്തഞ്ച് ദിവസം കഴിയ്യാണ്ട നമക്ക് കിട്ടുന്നില്ലല്ലോ
കിട്ടുന്നില്ല കിട്ടുന്നില്ല അപ്പം മറ്റേ എങ്ങനെയാ പ്പൊ എന്ത്‌ ചെയ്യ്ന്ന ഇൻഡക്ഷനോടെ ഉപയോഗിക്കോ
കെറ്റിലേ ഒള്ളു, ഇൻഡക്ഷൻ കുക്കർ അല്ല ഇതില്ല കറണ്ടടുപ്പില്ല.
ആണല്ലെ അതൊന്ന് മേടിച്ചോ ക്കണ് കൊറച്ച് നല്ലത്. പക്ഷെ ഇവിടൊക്കെ എന്ന് പർഞ്ഞാ പിന്നെ കരണ്ട് കൊർച്ച് ഫ്രീ ആണെ
ഫ്രീ ആണല്ലേ ഇങ്ങക്ക്. നമ്മക്ക് ഇവടെ കറണ്ട് അതിനൊക്കെ ഭയങ്കര ചാർജല്ലേ.
ചാർജെ, എനിക്കോന്നു ഇൻഡക്ഷനും നന്നായിട്ട് അവിടെ എടുക്കൂം തോന്ന്ന്നു. കറണ്ടെടുക്കും തോന്നുന്നു അല്ലേ?
കെറ്റില്, ഇൻഡക്ഷന് ര എല്ലാം, ഞാൻ പറയ് ഇവടെ പിന്നെ ഫ്രീ ആയിട്ട് ബസ്സിലൊക്കെ തെരുന്നേലും നല്ലത് നമ്മക്ക് ഇത് പിന്നെ തെര് ആണെ നന്നായിരുന്നു.
ആ, ഗ്യാസിന്റെ അല്ലേ?
ആ, ഗ്യാസല്ലാ.
കരണ്ട്, കരണ്ട്, കരണ്ട് ബില്ല് കൊറച്ചു അതെന്നെ അവിടെ ഭ യങ്കര ചാർജാ കറണ്ടിനൊക്കെ.
ആണോ? ഉം.
അങ്ങനെ, ഇവടെ പിന്നെ ഞാന് കറണ്ട്ടുപ്പൂടെ അങ്ങ് ഉപയോഗിക്കുവേ. ഗ്യാസിന്റെത് ഗ്യാസ് പർഞ്ഞാ നമ്മക്ക് വെറക്, വെറക് വെച്ച് ഞങ്ങളിപ്പം സെക്കൻഡ് ഫ്ലോറിലാണ് താമസിക്കുന്നുന്നതെ, അപ്പം വിറക് വെച്ച് കഴിഞ്ഞാൽ ഇവര് നമ്മളെ ഇവിടെ നിന്ന് ഓടിച്ചു വിടും. വിറക് വെക്കാനുള്ള സൗകര്യവുല്ല. അപ്പൊ നമു ക്ക് ഗ്യാസില്ലാതെ ആശ്രയിക്കാൻ വേറെ നിവർത്തി, പിന്നെ നമ്മുടെ അവിടെന്ന് എങ്ങോട്ട് എറങ്ങിയാലും വിറക് കിട്ടൂല്ലോ? രണ്ട് കാട്ടിലേക്ക് കയറിന്ന് പറഞ്ഞാലും വിറക് കിട്ടും. ഇവിടെ അങ്ങനെ പറ്റത്തില്ലല്ലോന്നേ.
ആഹ്.
അതുകൊണ്ട് നമുക്ക് ഗ്യാസ് ഗ്യാസും ഇൻഡക്ഷനുമാണ് നമ്മുടെ മെയിൻ ഇത് ഗ്യാ സ് ലാഭിക്കാൻ വേണ്ടി ഞാൻ ചോറൊക്കെ വയ്ക്കുമ്പത്തേക്ക് മറ്റേ ഇൻഡക്ഷനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് എന്ത്യ്യും പിന്നെ കുക്കറിൽ വെച്ച് കഴിഞ്ഞാ എളുപ്പ കേട്ടോ, ആഹ് റേഷൻ കട ആഹ് റേഷൻകാർഡ് ഉണ്ട്, റേഷൻകാർഡ് ഉണ്ട്.
ആഹ്, അപ്പൊ പിന്നെനിങ്ങൾക്ക് കൊഴപ്പ ഇല്ലാല്ലലെ.
അതെ, അതെ, അതെ പിന്നെ സാധനങ്ങക്ക് ഇപ്പൊ ഇന്ന്ർഞ്ഞ മറ്റ് ഇതിനെ വെച്ച് വെല കൊറവൊക്കെ ഉണ്ടല്ലോന്നേ.
ആഹ് അവ്ടെ തന്നെ തമിഴ്നാട്ടിലാണിപ്പോ ജീവിക്കാൻ സുഖം.
അതെ, അതെ, അതെ, അതെ. അതെ, അതെ, അത് പറയാൻ പറ്റില്ലാന്ന് തോന്നൂട്ടോ. ആഹ്, ആഹ് അങ്ങനെ ഹ്, ഹ്, ഹെ പക്ഷെ എനിക്കിഷ്ട കേട്ടോ എനിക്കിവിടെയാ ഇഷ്ടം.
ആണോ? എനിക്ക് തമിഴ്നാട്‌ ലൗലി. ആഹ്, തമിഴ്നാട് നമ്മള് ജനിച്ചു വളർന്ന നാടല്ലേ ഞാന്. അതോണ്ട് എനിക്കും തമിഴ്നാട്നോട്‌ ഒര് ഇഷ്ടാണ്.
ഇഷ്ടാണ്. അപ്പ നമ്മള് ഇപ്പ താമസിക്കുന്ന പറഞ്ഞ ഒരു ഗ്രാമ ത്തിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ ഉള്ള സ്ഥലെന്ന ആഹ് എന്നാ പറയുന്നെ എല്ലാവരും ജോലി കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ്, എന്നാലും ഒരു ഗ്രാമ ത്തിന്റെ അന്തരീക്ഷ ഇപ്പൊ താമസിക്കുന്നിടത്തെ, അയ്യോ അതില് ആ രാവിലെയൊക്കെ ആ ഒരു വ്യൂ ഒക്കെ കണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത്‌ചെയ്യും മിക്ക സമയത്തും കാണാറില്ല എങ്കിലും അതിരാവിലെ എഴുന്നേക്കുന്ന സമയത്തൊക്കെ ആഹ് പുറത്തേക്കേക്ക്റങ്ങുമ്പോഴുത്തക്ക് ഭയങ്കര രസ
ഭയങ്കര വൈബയിരിക്കുല്ലേ?
ആഹ് വൈബാണ് വൈബാണ്
ഉം കടൽത്തീരൊക്കെ ഉണ്ടോ അവിടെ
കടല് അങ്ങനെ ചോയിച്ചല് ആഹ് ഇവിടെ ഏഹ് അങ്ങനെ അടുത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു നമ്മടെ അവിടുത്തെ പോലേല്ല
നിങ്ങള് ക കറങ്ങാനൊക്കെ പോവോ?
കറങ്ങാനോ കറങ്ങാൻ പോകും എനിക്ക് യാത്രയൊക്കെ ഭയങ്കര ഇഷ്ട കറങ്ങാൻന്ന് പറഞ്ഞഴിഞ്ഞ ഇവിടുന്ന് തൊട്ടടുത്ത് വരെ പോകും ചായ കുടിക്കും എന്തെലുക്കെ മേടിച്ച് കഴി പോരും എനിക്ക് യാത്ര പറ്റത്തില്ല എനിക്ക് യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ് ഇഷ്ടണ് എനിക്ക് യാത്ര പറ്റത്തില്ലടാ യാത്ര വോമിറ്റ് ചെയ്യും
ആഹ് അതിനെന്താ അങ്ങനെതന്നെ പോയി പോയി ശീലവണ്ടേ
ശീലായി കഴിഞ്കഴിഞ്ഞാ കുഴപ്പല്ലേ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുവാണെപിന്നെ കുഴപ്പല്ലേ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അച്ചൻ എപ്പഴും പറയും ഒരിടത്ത് കൊണ്ടാൻ കൊള്ളൂല്ലന്ന് കേറി ഉടനെ കിടന്നന്നുറങ്ങും വണ്ടികേറിയ കേറിയ ഉടനെ കിടന്ന് ഉറങ്ങും പിന്നെ ഒരു അരമണിക്കൂർ യാത്ര ചെയ്തള്ളെങ്കിലും എനിക്ക് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെസം ഫുള്ള് കെടപ്പാരിക്കും
ആഹ്ണോ അപ്പൊ എവിടെ കൊണ്ടാവാ പറ്റത്തി ക്കില്ല ആഹ്
ഇപ്പെ എന്നെക്കൊണ്ടൊക്കെ നാട്ടിലേക്ക് പോവാണെങ്കി സ ത്യം പറഞ്ഞാ ഇവിടുന്നൊരു മൂന്ന് മണിക്കൂറേ ഉള്ളൂ എന്റെ വീട്ടിലേക്ക് പോവാൻ പക്ഷെ ഞങ്ങള് ചെ ല്ലുമ്പും അഞ്ചു ആറു മണിക്കൂറെടുത്താ എന്ത്‌ ചെയ്യുന്നേ
ഓഹ്
ഏഹ് എറങ്ങുന്നു കൊറച്ചു ദൂരം പോന്നു വൊമിറ്റ് ചെയ്യുന്നു കേറുന്നു കൊറച്ചു ദൂരം പോന്നു ഒ ഇങ്ങനെ ഇങ്ങനെ പോവുമ്പോത്തേക്ക് അത്രയ് സമയം എന്ത് ചെയ്യും അതെ അതുകൊണ്ട് പിന്നെ ഇവിട ന്ന് മാക്സിമം എങ്ങോട്ടും എറങ്ങാറില്ല പക്ഷേ ഇപ്പം ഇപ്പം ഞാൻ കൊറച്ച് യാത്രകളൊക്കെ തന്നെ യാത്രകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇവിടുന്ന് കൊറച്ച് ദൂരം
പോവരുത് ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെയൊക്കെ പൊയ്ക്കൂടെ
ഫ്രണ്ട്സൊന്നു ഇല്ല നമ്മുടെ ഫ്രണ്ട്സൊക്കെ എനിക്കൊരു രണ്ട് മൂന്ന് ടീച്ചേഴ്സ് ഒണ്ട് കൂ കൂട്ടുകാര് പക്ഷെ അവരൊക്കെ തെരക്കായെപ്പഴും ആഴ്ചയിലൊന്നക്കേ ഇവരെ കാണത്തുള്ളൂ
ടീച്ചേഴ്സ് ആണ് നിങ്ങൾ ടീച്ചർ ആയിരുന്നോ
അല്ലല്ല നമുക്ക് പരിചയ ഒള്ളവര് ഇവിടെ വന്ന് കി ട്ടീതാ രണ്ട് മൂന്ന്
ആഹ് ആങ്ങനെ ഉം ഉം
അങ്ങനെ അവര് എന്നാ അവരെയൊന്നും കിട്ടില്ല എല്ലാരും ഇപ്പ ഈ ജോലി കാര്യങ്ങള് തെരക്കൊക്കെ അല്ലേന്നേ
ഉം ഉം
അങ്ങനെയാണ്ട് അവരെയൊന്നും കിട്ടാറില്ല അങ്ങനെ പിന്നെ എല്ലാരും എല്ലാരെയും ജീവിതത്തിൽ എല്ലാരും ബിസി ആയി പോയി പണ്ടത്തെ കാലത്തെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ സമയം കണ്ടെത്താനും ഒന്നും ഇപ്പ ആർക്കും ഒന്നും ഒരിതല്ലല്ലോന്നേ എല്ലാർക്കും അവരോരുടെ കാര്യം അവരോ സെയ്‌ഫ് സോണ് ശരിയല്ലേ ശരിയല്ലേ പണ്ടത്തെ കാല ത്ത് അങ്ങനൊന്നും അല്ലായിരുന്നല്ലോന്നേ
ആഹ് അങ്ങനെയൊക്ക
ഞാനെപ്പഴും ഓർക്കും പണ്ടത്തെ കാലത്തെ മനുഷ്യര് കൊറച്ചൂടൊക്കെ നിഷ്കളങ്കരായിരുന്നല്ലേ
ആഹ് എനിക്കാണെങ്കിലോ കോള് വന്നോണ്ടിരിക്കാ നമ്മളാണെങ്കില് കൊർ ച്ച് സമയല്ലേ ആയിട്ട്ള്ളൂ.
എന്തുവാ
ഉ ഉം ഉമ്മ വിളിച്ചോണ്ടിരിക്ക്ണ്ട് പറയാ
ആഹ് മെസ്സേജയച്ചാ
ഇല്ല ഉമ്മാന്റെ ചെറിയ ഫോണാ അപ്പൊ ഉമ്മാനോട് പറയാനും കഴിയൂല്ല. ഇത് ഞാൻ വേറൊരു കോളില്ലാന്ന് അങ്ങനെ പറയാനും പറ്റില്ലല്ലോ. എന്തെങ്കിലും പറയാം ഉടായിപ്പെന്തെങ്കിലും പറയേണ്ടി വരും.
ഇത് ഏഹ് ഇങ്ങനെ ഇതാന്ന് പറഞ്ഞാ സമ്മതിക്കത്തില്ലേ
സം അത്പ്പൊ കഴിയും എന്നാലും ത്രേ രണ്ടു പ്രാവശ്യായി അടിക്കുന്നേ
വിളിച്ച ആളെ കിട്ടിയില്ലെങ്കി അത് അവർക്കൊരു ടെൻഷനാ.
ടെൻഷനാ
ആഹ്
ഹസ്ബന്റിന്റെ ഉമ്മിയാണ്.
ആഹ് വ്വ് വ്വ് വ്വ്
ആഹ്
അപ്പൊ എന്തെങ്കിലും കാര്യങ്ങള് പറ ആഹ് ആഹ് ആഹ് ഇപ്പൊ നമ്മള് ഇങ്ങൻത്തെ കോൾലാമ്പം അവർക്ക് വരുമ്പം ബിസീന്ന് വരുവോ അതോ
ഇല്ല ഇല്ല ബിസീന്ന് വരൂല.
ബിസീന്ന് വരില്ല റിംഗ് അടിച്ചങ്ങ് നിക്കും തോന്നുവല്ലേ ആഹ് അപ്പൊ എന്തെങ്കിലും കൊച്ചിൻ്റെ കൂടെ എന്തെങ്കിലും കാര്യായ്രുന്നൊന്ന് പറ കുഞ്ഞു കരയുവായിര്ന്നു എന്തെങ്കിലൊക്കെ
അങ്ങനെ എന്തെങ്കിലൊക്കെ പറയാ ഞാനിപ്പഴാ ആ മീന് ഇടുന്നെ ഇനി അത് വറവ്ടണം. താളിക്കണം നിങ്ങൾ താളിക്കന്നാ പറയാല്ലേ. മ്മള് വറവിടാന്ന്
വറവ്ടാ താളിക്കന്ന് പറയൂടാ വറവിടുക കൊള്ളാം അത് ലാസ്റ്റ് റ്റെന്ന മറ്റേ ഈ കടക് താളിച്ചു ഒഴിക്കുന്നല്ലേ വെളിച്ചെണ്ണ ഒക്കിട്ട്
ആഹ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചിടുന്ന
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ എങ്ങനെ മീൻകറി വെച്ചിട്ട് സെറ്റായോ സെറ്റായി കിട്ടിയോ?
എന്താന്നറിയില്ല ഇൻപ്പം കൂട്ടി നോക്കാനും പറ്റില്ലല്ലോ.
ആഹ് ആഹ് ആഹ് എത്ര ആറ് മണിക്ക് ശേഷം ആന്നോടാ
ആഹ് ഏഴ് മണിക്കാണ്.
ഏഴ് മണിക്ക് ആഹ് ഓക്കെ ഓക്കെ ഓക്കെ
അങ്ങിനൊക്കാണ് പിന്നെ വേറെന്താ?
വേറെന്നാടാ ഈ പറഞ്ഞ പോലെ അവർക്കുള്ള കാര്യങ്ങള് ചെയ്തു വെക്കണം വൈകുന്നേരത്തേക്കുള്ള കാര്യങ്ങള് ഒരു നാല് മണി തൊട്ട് തൊടങ്ങിയാ പറഞ്ഞ പോലെ ചൂടോടെ കൊടുക്കാം
ആഹ് മക്കളെത്ര മണിക്കാ വരാ?
നാലര
ആഹ് ഹസ്ബൻ്റോ?
അത് അതിന് പ്രത്യേകിച്ച് സമയൊന്നുല്ല എപ്പ വരും ന്നറിയാൻ പ റ്റില്ല എപ്പൊ പോകുന്ന് പറയാൻ പറ്റില്ല
എപ്പ വരു എപ്പടി വരു
ഏ എപ്പ വരു എപ്പടി വരും ന്തരുത് എപ്പ വേണേലും വരും എപ്പ വേണേലും പോകും അത് വല്ലാത്തൊരു സൊ പാവൊക്കെയാണെ പക്ഷെ അതിനെ കാണ്- ൺട്രോളെയ്യുന്നത് ഇഷ്ടയില്ല. ചെല സമയത്ത് ന നമുക്ക് നല്ലത് പറയാനൊക്കെ തോന്നും പിന്നെ നല്ല
പറയാൻ പറ്റത്-
ഒട്ടും ഇഷ്ട അല്ല
ആഹ്
അതുകൊണ്ട് ശരി നമ്മുടെ സമാധാനാണ് നമുക്കേ റ്റവും വലുത് അതുകൊണ്ട് നമ നമ്മടെ സമാധാനത്തിന് വേണ്ടി നമ്മളെന്തെയ്യണം നമ്മളും സൈലന്റാവണം അതെ അതെ അതെ അതെ എപ്പഴേലും പോട്ടെ എപ്പഴും നേരത്തെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ദേഷ്യം വരുവായിരുന്നേ ശരി പോവാണോ ഓക്കെ ബൈ വരുവാണോ ഓക്കെ ബാ അങ്ങനെ അങ്ങനെ ഒരു മൈൻഡ് സെ- റ്റ് ഞാനാക്കിയെടുത്തു
ആക്കിയെടുത്തു
ആക്കിയെടുത്തു ഇല്ലെങ്കി നമ്മളെന്ത് ചെയ്യും സ്ട്രെസ്സടിച്ച് ടെൻഷനടിച്ച് എന്തിനാ വെറുതെ ഉള്ള ജീവിതം സന്തോഷായിട്ടെന്തെയ്യാ ജീവിക്കാ ല്ലെ ആ ആ അങ്ങനെ ഓർത്ത് എന്ത് ചെയ്തു
ആഹ് ആ
ഫ്രീ ആവുമ്പത്തേക്ക് എനിക്കൊരു എന്നെ ഒന്ന് അറിയിക്കണേ
ആയിക്കോട്ടെ ഞാൻ വിളിക്കാം ആഹ് ഇത് കഴിഞ്ഞിലേ
ആഹ് ഇതിപ്പതെ കഴിയാ പോന്നു കഴിയ്യുമ്പോന്നു വിളി
കയ്യാറായി എന്റെ ഹസ്ബന്റു അതുപോലെന്നെ സംസാരിക്കൂല ധികം
അതെയതെ ഇതൊക്കെ ഇത് കല്യാണത്തിന് മുമ്പൊക്കെ എന്തു മാത്രം സംസാരിക്കു ആരുന്നു
ആഹ്
ഞാനെപ്പഴും ഞാനപഴേ മെസേജൊക്കെ ഞാനിപ്പഴും എടുത്ത് വച്ചിട്ടുണ്ട്. ശരിയെങ്കി കേട്ടോ ഫ്രീയാവുമ്പോ എന്നെയൊന്നറിയിക്കെ ആഹ് ശരി